ആഹ്
സുഖാണ്
സുഖം
പിന്നെ കാലാവസ്ഥക്കെ എങ്ങനെണ്ട്പ്പോ
കാലാവസ്ഥവിടെ മഴണ്ട് അവിടെണ്ടോ
ഉം ഫുള്ള് മഴാ ഇവിടെ ഒണങ്ങാ ചി ക്കാനീം സ്ഥലല്ല്യാതായി ഫുള്ള് ഡ്രസ്സോ അതന്നെ ആതക്കെ ചിക്കിട്ട് സ്ഥലല്ല്യാതായി
ഉ ഞങ്ങളുങ്ങനെ തന്നെ അകത്തന്നാ ചിക്കിടല് ഞങ്ങകത്ത് രണ്ടയലുണ്ട് ഡൈനിങ്ഹാള് വെൽ ഞങ്ങള വെൽ ഡൈനിങ്ങാള് വല്യ ഡൈനിങാളാണ് ഡൈനിങ്ങാളല്ലാത്ത ലിവിംഗ് റൂമ്ണ്ടാവൂലേ ലിവിംഗ് റൂമില് ഭക്ഷണം കഴിക്കുന്ന ടേബിളൊക്കെ
അവ്ടെ സൈഡില് എല്ലോടത്തും ചിക്കിടാ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ അതുപോലെ കാലാവസ്ഥ അങ്ങനെന്നാണ് എല്ലാട്ത്തും വയലാണെങ്കിലും ഈ ആ ഇബടെ ടെയ്‌ ഡൈനിംഗ് ഹാളിലാണെങ്കിൽ നല്ല അയലും ഓരോ അയല്ണ്ടാവല്ലോ അത്പോലെ പിന്നെ ഫുടൊക്കായോ പിന്നെ ന്നിട്ട് ഇങ്ങക്ക് ഫുഡ് ഏതൊക്കെണ് ഇഷ്ടം മന്തിഒക്കെ ഇഷ്ടാണോ ഉം മന്തി ഒക്കെ നല്ലാം ഉം സിമ്പ്ളായിട്ട് മന്തിഒക്കെ നല്ല ഫുഡ് ആണ് പ്പോ നല്ല ഫാസ്റ്റ് ഫുഡാണ് പക്ഷെ ഞങ്ങള മ